ആഹ് ഒരു വിവരല്ലല്ലോ?
ഹലോ.
എവിടെ ഒരു വിവരം ഇല്ലല്ലോ കൊറെേ ദിവസായല്ല സൗണ്ട് കേട്ടിട്ട്.
ഹലോ.
എന്താ പണിലാ.
ആഹ് ആഹ് പാ പണി തുടക്കാനൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ ഉണ്ട്. തിരുമ്പൽ ഇതൊക്കെ കഴിഞ്ഞു നല്ല മഴ നല്ല മഴാണ്. ഫുള്ള് മഴന്നെ അട മഴണ്ടാേ അട മഴണ്ടാേ?
ആഹ് ഇന്ന് ഫുൾ. ഇതാ മഴക്കാറ്. വല്യ നല്ലൊരു കാറ്റ മഴക്കും കാ സാധ്യതണ്ട്. പിന്നെ ഫുള്ള് മഴ തോന്ന്ണ്ട്.
ഉം അതന്നെ റൈഞ്ച്ന്നും കിട്ടാത്തല്ലേ ഫോൺ വിളിച്ചാലൊന്നും.
ആടി അയനെ ആണ് ഫോൺ ചെയ്താലൊന്നും കിട്ടാത്തത് റയിജന്നെ കിട്ട- കിട്ട്ണില്ല.
ഉം എന്തന്നിട്ട് ചോറും കറയൊക്കെ ചോറും കറി ആയോ. ഏഹ്
ആടി അതൊക്കെ ഒരുഏ എന്താ ആഹ് അതൊക്കെ ഏകദേശം ആയി കുട്ടിയാൾക്ക് സ്കൂളില്ലല്ലോ.
ആഹ്
ഇന്ന് സ്കൂളിലാത്തോണ്ടേ അപ്പൊ പിന്നെ എന്തേലും. എന്താ പ്രത്യേകിച്ചൊക്കെ ഉണ്ടാക്കണല്ല പോല്ക്ക്.
ആഹ് അതന്നെ പിന്നെ. എന്താ ഇണ്ടാക്കിന്നിട്ട് എന്താ ഇണ്ടാക്കി.
എന്താ ഞാൻ ഞാൻ ഇറച്ചി വെള്ളത്തിൽ ഇട്ടിട്ട് എന്താ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ മന്തിന്റെ അരി ഇല്ലേ? അതും വള്ളത്തിലിട്ടിട്ട്ണ്ട് ഇനിയിപ്പോ വ അയ്ക്കില്ല സംഭവങ്ങളൊക്കെ സെറ്റാക്കിങ്ങൊണ്ട്ക്കാണ് സെരിയാ ക്കികൊണ്ട്ക്കാണ് എ അപ്പ നോക്കുമ്പോ നല്ല കാറ്റുംമഴേം വര്ന്ന്ണ്ട്. ഒര് പ പ്പ പെയ്യുംപ കരന്റോ ആഹ് കരന്റ്ണ്ട് ആഹ് ഇപ്പ കരന്റ്ണ്ട് പഷേ എപ്പളാ പോവന്നറിയില.
പറയാൻ പറ്റൂല ശെരിയന്നെ ആഹ് കരന്റ് വരിയാ പോവ വരിയാ പോ ആഹ് വരാ പോവാ അങ്ങനായിട്ട് നിക്ക്‌ണ്ട് ഇത് കാറ്റ് ഇങ്ങട്ടടിച്ചാ അപ്പ പോവും ചെയ്യും.
ആഹ് അങ്ങനെ തന്നെടി കാറ്റടിച്ചാ പിന്നെ കരണ്ട് കാ അടിച്ചിണിന്റെ മുന്നേ കരണ്ട് പോകാൻ റെഡി ആയിട്ടിരിക്ക
ആഹ് അതന്നെ ശെരിയന്നെയാണ് എന്നിട്ടല്ലേ എന്നിട്ട് എവ്ടെ മക്കള് തല്ലും പ്ടി ക്കാവൂലേ.
എന്താ വയ് അനക്ക് അന്നോട് പറയണ്ടാവശ്യല്ലല്ലോ പ്പ സ്കൂളില്ലങ്കില്
തല്ലുകൂടാള്ളപ്പാ റൂമിലിട്ട് പൂട്ടി ഒരാളെ റൂമിലും പൂട്ടി പറഞ്ഞ
അതും എടങ്ങേറാ പെണ്ണേ ഇപ്പത്തെ കാലത്ത് കുട്ടികളേട്ടേ ഇപ്പത്തെ കാലത്ത് കുട്ടികളായിട്ടൊന്നും ഒന്നിനും നിക്കാൻ പറ്റൂല പേടിയാണ്. ശ്രദ്ധിച്ചോളുണ്ടു അങ്ങനത്തെകാര്യം. എന്താ മളെ ഒര് ഫോണിന് ടി വി ആണെങ്കിലോരാൾക്കൊന്ന് ഫോണാണെ
ആഹ് ആഹ് അത്പ്പോ നടക്ക്‌വോ നമ്മളൊക്കെ പണ്ട് ഒര് ടി വി ഇട്ടാ ഒര് നൂറാൾ ക്കാര് കണ്ട് വന്ന് കുത്തിരിക്കായ്മൂ
ക്കു ഓർമല്ലേ ഞമ്മളൊക്കെ എങ്ങനെ സ്കൂൾക്ക്‌ പോയിന്ന് ഒര് കോടേം കൂടി നേരെ തേകച്ചില്ലാതെ നമ്മള് പോയിന്നത് എന്താ ഇങ്ങട്ട് എന്താ ഞമ്മളങ്ങട്ട് ബെഗിലൊക്കെയ് എന്താ ബുക്ക് നാന നാനയ്ണേന് നമ്മളെന്താ ചെയ്തിന്ന്? ഒര് ഒറയില് എന്താ കെട്ട് കവറെയ്തിട്ട് റെ ആഹ് റെഡിയാക്കിട്ടൊക്കെ ഞമ്മള് ആഹ്
ഇപ്പ അതൊന്നുല്ല്യ ഇപ്പ നനഞ്ഞ മ്മയിരി ഒണക്ക മ്മാര് തിരിച്ചും മറിച്ചോക്കെട്ട് ഒണക്ക നനച്ചിണ്ട് കൊട്ന്നെരും പ്പൊ നനഞ്ഞിക്ക്ണ്ച്ചിട്ട് ഓൽക്ക് ‌ ഒര് കൊഴപ്പോല്ല അപ്പൊ അതിന് സ്
ഇല്ലല്ല ല്ല ല്ലല്ല ഞ്ഞി അതല്ല ഞ്ഞി ഞമ്മക്ക് വേണങ്കി ഒൽക്ക് പോയാമതി ഓൽക്ക് നിർബന്ധം ഒന്നുല്ല സ്
ഏഹേ അത് നമ്മക്കാണ് നിർബന്ധം ശെരിയന്നെ. ആഹ് പ്പ ഷുവും എല്ലേ സൗകര്യം ഒണ്ട് വണ്ടിക്കും പോവാ നമ്മളൊക്കെ നടന്ന് പോവാ നടന്ന് വരാ നനഞ്ഞ് കുളിച്ചിട്ട്. ! ! ! ! ! ! ! ! ! ! !
എയ് അതല്ലടി അനക്ക്‌ ഓർമ്മല്ലേ ഒരു കൊടയിലേക്കാരം ചെലപ്പോ മൂന്നും നാലും ആൾക്കാരൊക്കെ കാറ്റിനടിച്ചും ഇങ്ങട് ഈ കൊടാ എന്ത് ചെയ്യുന്നോ അങ്ങട്ട് വലിച്ചും ഇങ്ങട്ട് അങ്ങട്ട് വൽച്ചും ഇങ്ങട്ട് വൽച്ചും ആഹ്. പഷേ അന്നക്കെ കൂട്തൽ മഴാരുന്നുലേ
ഞാ ആഹ് സ്കൂള് വ്ടാൻ നേരത്ത് ല്ലേ സ്കൂൾ വ്ടാൻ നേരത്തൊര് മഴ നാലുമണിയാവ്മ്പോ ഇർട്ട്കുത്തി സെരിക്ക് പറയാണങ്കി ഇർട്ട് ഇർട്ടുത്തിട്ട് ക കണ്ണ് കാണുംകൂട്ല്ല്യാ. ഉം പെരക്ക്‌ണ്ട് വെരാൻള്ളെ നമ്മള് വിജാ മുവന്തിയായ്ക്ക്‌ണ്ന്നൊക്കെ.
ആഹ് ആഹ് പിന്നെ പിന്നെ നമ്മള് അപ്പ പിന്നെ എന്താ നമ്മളെന്താ ചെയ്യാന്നോ? ഞമ്മളാണെങ്കിലോ സ്കൂളിന്ന് വിട്ടാലായ് ഏഴ്തും പറഞ്ഞിട്ട് കൂടിക്കൊന്ന് വൈകി ചെന്നാ മതിയല്ലോ. അപ്പ നമ്മളെന്ത് ചെയ്യ്ന്നൊ എല്ലാ എന്താ ആ പ്ടിയളില് ആ താത്താരൊക്കെ ആ പിടിയാളിലൊക്കെ കേറിട്ട് ജോതി ജോതി മുട്ടായി. തോണി അന്ന്ന്നും അന്തൊല്ലല്ലേ തോണി ണ്ടാക്കിട്ട് നമ്മള് വള്ളത്തികൂടെ വിട്ടിര്ന്നില്ലേ? അള്ളാ ആഹ് വണ്ടി വരിയാ ഇപ്പൊ ചെരുപ്പോന്നും അന്നൊക്കെ നമ്മൾ നടന്ന് നടന്ന് ആഹ് നമ്മളൊക്കെ അന്ന് അന്ന് ഇപ്പൊ പിന്നെ കു
ആഹ് ഈ സത്യാത്തിൽ പറയാണെങ്കിലേ ഇന്റെ ഒക്ക ഒര് ദിവസണെങ്കി നോക്കിം നാലീസം ച്ചിനുള്ളൊരു ചെരുപ്പ് ചെരുപ്പ്ങ്ങണ്ട് എടുക്കാ ഈ ഓട്ടം പാച്ചിലോണ്ട് ചെരുപ്പ് കൊറേ കേട് ബാഗും ങ്ങൻതന്നെത്രെ പെട്ടെന്ന് കേട് വരും പ്പോക്കെ പിന്നെ
പിന്നെയ് അതല്ലാം ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ചെരുപ്പിന്റെ കാര്യം എ എന്താ പറഞാലേ ഇപ്പൊ ഓൽക്കായിട്ട് വേറെ യൂണിഫോമിക്ക് വേറെ ചെരുപ്പ് പ്പല്ലേ അന്ന് നമ്മക്ക്‌ അത് ഇല്ലല്ലോ
അതൊന്നുല്ല്യ ഞമ്മക്ക് മ്മക്ക് ഉമ്മാമാക്ക് തൂറാനും പാത്താനും ഒക്കെന്ന് പറഞ്ഞഴരി എല്ലാര് എല്ലാത്തിനും ഒന്ന് എവ്ട്കെം പോകുമ്പോ അതന്നെ മദ്ർസ്ക്കും അതന്നെ
അഹാ അതന്നല്ല ഞമ്മക്ക് അപ്പോ ഇപ്പൊ അതല്ല ഇപ്പൊ കുട്ടിയോൾക്ക് മദർസിക്ക് വേറെ സ്കൂൾക്ക് വേറെ പൊർത്ത്ക്ക് ആഹ് ആഹ് പൊർത്ത്ക്ക് പോ ആഹ് ആഹ് ഉടുപ്പളും അങ്ങൻത്തന്നെണ് എന്താ വസ്ത്രങ്ങളും അങ്ങെ അങ്ങേൻ തന്നെയാ നമുക്ക് ഏഹ് ഉം എന്തായാലും പിന്നെപ്പോ അന്നത്തെ തീറ്റിയല്ലല്ലോപ്പോ അന്നൊക്കെ നമ്മക്കൊരു ആഹ് നമ്മക്ക് ചെലപ്പോ ചോറൊക്കെ ആക്കി പോകൂട്ടോ ന്നിട്ട് അൻക്കറിയില്ലേ കൂട്ടാൻണ്ടാവൂലാന്ന് ന്നിട്ട് ഞമ്മൾ നേരെ സ്കൂൾന്റെ മുന്നിലെ പീടിയെക്ക്‌ മണ്ടും അയിമ്പേസക്ക്നേ ക്ക്‌ ജോതി ആഹ് ജ്യോതി അച്ചാറും വാങ്ങും
അയ്യോ അത് മാത്രം ആഹ് എന്തെങ്കിലൊക്കെ ഒരു അച്ചാർ വാങ്ങന്നിട്ട് അച്ചാർ വാങ്ങിച്ചു പച്ച വറ്റാണ് കൊണ്ടോവ ഓരോ കു കുട്ടിയാളെ ചോറ്റുപാത്രം തോർക്കുമ്പോ മുട്ട പൊരിച്ചതും തക്കാളി കൂട്ടാനും എല്ലേ ന്നുണ്ടാവൂല നമ്മക്ക അതൊന്നും ഉണ്ടാവൂല നമ്മക്ക് ഒന്നില്ലെങ്കി ഒര് ചമ്മന്തി ഒരു ചോറാവും പ്പോ അതൊന്നല്ലല്ലോ ചൂടക്കെ പോയ ഏഹ് ഹലോ എന്താന്ന് കേൾക്കാത്തെ അലോ ഏയ് കേൾക്ക്‌ണില്ല്യാ